ആഹ് കേൾക്കിലേ
ആഹ് കേക്കുന്നുണ്ട്
ആഹ് എന്താ വർത്താനം സുഖല്ലേ
ആഹ് സുഖം ഇൻകാ
ആഹ് ഞങ്ങക്ക് സുഖം മയക്കെ ഉണ്ടോ
മഴ ഇപ്പ ഇങ്ങനെ ചെറുതായി പൊടിഞ്ഞിട്ടങ്ങ് പോയി
ആഹ് നമ്മുടെ മഴുണ്ട് രാവിലെ മുതലേ മഴ തന്നെയ ആയിരുന്നു ഉച്ചക്ക് കുറച്ച് തക്ക ഉണ്ടായിരുന്നു പിന്നേും മഴ തുടങ്ങി
ഇവിടെ മൂന്നു ദിവസമായിട്ട് നല്ല അന്തരീക്ഷവാ എപ്പഴാ മറുന്നേന്ന് പറയാൻ പറ്റൂല
ഇവിടെ ഇന്നലെ അങ്ങനെ ആയിരുന്നു നല്ല അന്തരീക്ഷയിരുന്നു
എന്നലെ നല്ലതായിരുന്നു മെനഞാന്നും ഇന്നും കുഴപ്പില്ല ഇപ്പോഴും വെയിലുണ്ട് പക്ഷെ വെയിലും മഴയും കുറുക്കന്റെ കല്യാണോന്ന് പറ പറയുന്നത് പോലെ ആ ഒരു സിറ്റുവേഷനിൽ പോക്കൊണ്ടിരിക്കുവാ അത് അതായത് തുണി വിരിച്ചിട്ട് നമ്മളങ്ങോട്ട് അകത്തേരുമ്പോ മഴയാങ്ങു പേയുംഎന്നിട്ട് വീടും നോക നമ്മ അകത്തോട്ട് കേയുമ്പോഴത്തേക് വീടും പിന്നെ പിന്നെ മഴയ പോവും അതുകൊണ്ട് ഞാൻ മ്മാ ടുത്ത് പറഞ്ഞു എനിക്ക് വയ്യ കിടന്നഓടാൻ ഞാൻഎവിടെകിലും ഒന്നിരിക്ക എന്റെ തണി ഉണങ്ങെലും വേടില്ല എനികിങ്ങനെടന്ന് ഓടാൻവയ്യാന്ന് പറഞ്ഞട്ട് തേന്നി എങ്ങാനും എവിടെലും അടിച്ച് വീണാ അവിടെ കിടക്കും
ആഹ് അതല്ലേ നടക്കൂളൂ അല്ലാതെ ഇത് ഇങ്ങനെ അങ്ങട്ട് ഇങ്ങ്
അല്ല എന്റെ ഉമ്മ പറയൻ എന്തെന്ന് അറിയാവോ തുണി ഉണങ്ങണമെങ്കില് ഇങ്ങനെ ഓടിയേ പറ്റും ഞാൻ പറഞ്ഞ എവിടെങ്കിലും വീണാ അവിടെ അടിച്ച്ടക്കും ഞാൻ പറഞ്ഞ ഇങ്ങനെ തുണി ഉണ നിനക്കളും നല്ല ഉണക്കട്ടും
ഓ നമ്മുക്ക് കഴൂലല്ലോ കാലുവേദന
എല്ലാ കാര്യം വേറെന്നുംല്ല എനി എനിങ്ങനെ ഓടതണ്ടുള്ള ബുദ്ധിമുട്ട കൊണ്ടല്ല അല്ലെങ്കിൽ ഒന്നിൽ തുണി ഓണങ്ങണം അല്ലെങ്കിൽ നനഞ്ഞ് തന്നെ കിടക്കണം ഇത് രണ്ടിന്റെ ഇടക്കുടെ ആവുമ്പഴത്തേക്ക് നമുക്കും ബുദ്ധിമുട്ട് ത തുണിക്കും ബുദ്ധിമുട്ടാണ് അല്ലേ തന്നെ ഇങ്ങനെ ഉണക്കുന്ന തുണിക് എന്ത് മണവാ ഓ എനിക്ക് ഛർദികാൻ വരൂ എനിക്കാണെങ്കില്ഈ എനിക്ക് ഇടുന്ന സമയത്താണെങ്കിൽ ഭയങ്കര ഈർപ്പ് അടിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അ ഞാൻ പിന്നെ അത് ഒന്ന് വെയിൽ പിന്നെയും വെലത്തിട്ടൊണക്കും പിന്നെ ഫാനിന്റെ അടുത്തൊണ്ടിട്ടൊണക്കും എന്നിട്ടുള്ള ഹസ്ബൻറിന്റെ അത്രയും സ്പ്രേയും മൊത്തംഅതിനകത്തടിചിട്ട ഞാൻ കുളിക്കാറ് തൊണ്ടു പോന്ന്. ഞാൻ എറങ്ങി വരുമ്പോ എല്ലാരും ചോയ്ക് നീ ഈ തുണിക്കങ്ങാനും സ്പ്രേക്കാത്തിട്ടാണോ കഴുകിയന്ന് കാരണം അത്രന്റെയും എല്ലത്തിന്റെയും കൂടെ മണമണവുമ്പോഴത്തേക്കും ഒരു വല്ലാത്ത മണ
മാണ ഉം മാണയ്കാരം മഴക്കാലത്ത്ല്ല തുണി ഒണങ്ങി കിട്ടിട്ടില്ലേ അങ്ങനെ
അല്ലെങ്കിലൊരു എല്ലങ്കിലൊര് ഒര് ഈർപ്പത്തിന്റെ ഒര് നനഞ്ഞേന്റൊരിതാ
ഉം ഒരു സ്മെല്ല്ണ്ടാവും
അത് നമ്മുക്ക് ബുദ്ധിമുട്ടാവൂല്ല പക്ഷേ നമ്മള് കൂടെ ഉള്ളവർക്കത് ചെലപ്പോ ആ തടിക്കുമ്പം ചെലപ്പം
ആഹ് ഉം ഒരു ഒരു സ്മെല്ലടിക്കുമ്പോ സുഖം കിട്ടൂല
അറിയുല്ലോ വേറൊള്ളോരെ ഇങ്ങനെ ഒരു സ്മെല്ല് വരുമ്പോ അയ്യോ ഇതെന്ത് സ്മെല്ലാന്നമ്മള് പറയത്തില്ലേ. അതുപോലെ നമ്മളു എന്തെങ്കിലും പറയരുത്. നമ്മള് വേറെള്ളവരെ കുറ്റം പറയുന്ന അനുസരിച്ച് നമ്മള് നമ്മളെ ശ്രദ്ധിക്കണം അല്ലെങ്കി നമ്മള് വേറെ ആരെങ്കിലും പറയുവായിരിക്കും
ആഹ് നമ്മള് കേൾക്കുന്നുണ്ടാവൂല ന്നന്നൊള്ളു. നമ്മള് മാറിക്കഴിഞ്ഞാലല്ലേ പറയാ ഓളൊ രു സ്മെല്ല്
ആ ആഹ് ഞാ എനിക്കങ്ങനെ എന്തോ പണ്ട് ഞാൻ ഇങ്ങനെ വിയർപ്പിന്റെ എനിക്ക് ആരടടുത്തെങ്കിലും ഇരികുംമ്പോ ഇങ്ങനെ വന്നടിക്കും ചെലസമയത്ത് അതേ സ്ഥാനത്ത് എനിക്ക് വിയർപില്ലാരുന്നു. എനിക്ക് വിയർപ്പ് എന്താന്ന് അറിയത്തില്ല ഒരിടക് വിയർക്കു ഇല്ലായിരുന്നു എനിക്ക് ചെറുതിലേ. പക്ഷെ അതിനുള്ള എല്ലാം കൂടി ഇപ്പ ഉണ്ട് ചെറുതായിട്ടെങ്കിലും ഒന്നുംവിയ് ചെറുതായിട്ട് ഓവറായിട്ടില്ല ആ ആരെങ്കിലും പറയുന്നത് കൊണ്ടായിരിക്കും. ചെറുതായിട്ടെങ്കിലും ഇങ്ങനെ നനയും ചെറു പൊറൊക്കെങ്ങനെ ചെറുതായിട്ട്
വല്ലാതെ ചൂട് ട്ക്കുമ്പളൊക്കെ
ആഹ് പക്ഷേ- ചെല സമയങ്ങളില് എനിക്ക് സത്യം പറഞ്ഞാ ഞാൻ ചെല സമയത്ത് ചോയ്ക്കും ഈ ചൂടെന്തുവാ തണപ്പെന്തുവാ അപ്പ ചോയിക്കും നീയെന്താ മനുഷ്യനല്ലേന്ന് ചില അമയത്ത് അറിയാൻ പറ്റത്തില്ല തിരിച്ചറി ചെയ്യൻ പറ്റാത്തൊരു സിറ്റുവേഷനാ അപ്പോഴും ഞാൻ ഇങ്ങനെ ചോദിക്കും ഈ ചൂടന്ന് പറയുന്നത് എന്തുവാ അപ്പൊ ഉമ്മ പറയാ അറിയണമെങ്കി വാ ഞാൻ പറഞ്ഞേരാ ഈ തീൽ കൊണ്ട ഒന്നിച്ചിരി കൈ വെച്ച് കൊടുത്തായാ പറിയാം ചൂടെന്തുവാണെന്ന്
അത് ശരിയാണ് തീല് വെച്ചാ ശരിക്കറിയാലോ എന്താച്ച്
ആഹ് അപ്പൊ ഉമ്മറിം നിനക്ക് അത്രയ്ക്ക് അറിയാ വായങ്കി ഇങ്ങ് വാ ഞാൻ പറഞ്ഞേരാ ന്ന് പറിം തണുപ്പ് പിന്നെ അറിയാം. കാര്യംന്ന് വെച് ച്ചാല് രാത്രി കിടക്കുമ്പോഴത്തേക്കും പുതപ്പ് മൂടാണ്ടിരുന്ന അറിയാം
ആഹ് ആ തണുപ്പുണ്ടോന്നുള്ളത് ഫേനിട്ട് കഴിഞ്ഞാലറിയാലോ
എനിക്ക് ഞാനാണെങ്കി എങ്ങനാന്നഅറിയാവോ. ഫോണി കുത്തുമ്പഴും ഞാൻ ഫാൻ ഇടൂല ഞാനൊറക്കം കണ്ണില് പിടിക്കുന്ന സമയം, ആഹ് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും സൗണ്ടേ. ക്കുന്നോണ്ടല്ല. അതെന്റെ ഒരു ട്രിക്കാ അതായത് ഒറക്കം ഫോണില് നോക്കി നോക്കി നോക്കി ഇങ്ങനെ ഉറക്കങ്ങനെ വരാറാവൂല്ലേ അപ്പൊ ഞാനെന്തിയ്യും ഈ ഫാനങ് ഇടും ഫാന് ഇടുമ്പോ ഇങ്ങനെ കാ ഇന്നലിങ്ങനെ നല്ലൊരു തണു- പുറത്തു കാറ്റ് ഇങ്ങനെ അടിക്കുമ്പോ ഉറക്കങ്ങനെ വരാന്ങ്ങനെ തോന്നും അപ്പൊ ഫോൺ അങ്ങ് ഞാനിങ്ങനെ ഓഫ- ഇ ഇതങ്‌ അടുത്തോട്ട് വച്ചിട്ടങ്ങ് കെടന്നങ് ഒറങ്ങും അല്ലാന്നൊണ്ടെങ്കി ഈ കാറ്റ് അടിച്ചടിച്ച് കാറ്റിന്റെ ഇതെല്ലാം പോയി കഴിഞ്ഞ് പിന്നെ നമുക്ക് ഒറക്കത്തിന്റെ ആഹ് ഒരു ഇതങ്ങ് പോവും ആഹ് പിന്നെ നമുക്ക് ആ കാറ്റിന്റെ ഒരു പ്രയോജന ഉണ്ടാകും പക്ഷേ ഫാൻ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് അരമണിക്കൂറോളം അതിൻ്റെ ഒരു കാറ്റുണ്ടല്ലോ നല്ല കാറ്റ് അത് കിട്ടണോ ങ്കില് ആഹ് അത് കിട്ടണോങ്കിൽ ഒറക്കം വരുന്ന സമയത്ത് അതിടണം അപ്പഴേ നമുക്ക് ആഹ് കാറ്റിന്റെ ആഹ് ഒരിത് കി പിന്നൊരു കാര്യൊണ്ട് ഈ തണുപ്പ് ഉണ്ടെങ്കിലും ചൂടുണ്ടെങ്കിലും നമുക്ക് ഈ ഫാനിന്റെ സൗണ്ട് ഇല്ലാതെ നമുക്ക് കി ടന്ന് ഉ റങ്ങാൻ പറ്റൂ- ആഹ് സ അത് എനിക്ക് പണ്ടേ ഇങ്ങനെ നമ്മളീ ഇപ്പൊ മുമ്പേ പറയുന്ന തൊണ്ണൂറ് കിറ്റി നു അങ്ങനെയാെന്നാ പറയുന്നേ അതായത് ഈ സൗണ്ട് ഫാനിന്റെ സൗണ്ട് കേട്ട് കേ ട്ടാലേ ഇഞ് നമ്മുക്ക് ഒറക്കം വരുള്ളൂ ന്ന്
ആഹ് ഇപ്പത്തെ മക്കക്കൊക്കെ അങ്ങൻതന്നെ ഇവടെള്ള മക്കക്കൊക്കെ ഞാൻ ഫേൻ ഇടാതെ മതണു
അഥവാ ങ്ങാനും ഇവിടെ അങ്ങനെ എന്റെ ഉമ്മ ഞാൻ രാത്രിയില് ഫാന ഇടുന്ന ഫാന് ഞാൻ ഓ ഏഹ് എട്ടരയായി ഒമ്പത് മണിയായി എണീട്ടില്ലെങ്കിൽ എന്റെ ഉമ്മ എണീക്കാനുള്ള ട്രി ഞാൻ ഓഫ് ആക്കോ ആഹ് സ്പോട്ടില് ഞാനങ് എണീക്കും പിന്നെ ഒറക്കം വരത്തില്ല ആഹ് പിന്നെ ഞാൻ എണീക്കത്തില്ല പിന്നെ ഞാൻ എണീക്കത്തില്ല നല്ല പിന്നെ ഞാൻ ഉറങ്ങത്തില്ല പിന്നെ കിടന്നാലും ഉറക്കം വരൂല്ല പക്ഷെ ഉറങ്ങണംന്നുള്ള ഒരു ഐഡിയ ഒണ്ട് ഞാനിപ്പം മനസ്സിൽ വിചാരിച്ച എനിക്ക് ഫാന് വേണ്ട വേണ്ടാതെ കി ടന്ന്ഉ റങ്ങണംന്നുണ്ടെങ്കിൽ അങ്ങനെങ് ഉറങ്ങും പക്ഷെ ഫാന് വേണം ഇല്ല ഇടാതിരുന്ന ഉറക്കം വരൂല്ല ആ അങ്ങനെ എന്റെ എന്താ- സിറ്റുവേഷൻ അനുസരിച്ച് എനിക്ക് അത് മാറാൻ പറ്റും വേണ്ടന്നുണ്ടെങ്കിൽ വേണ്ട വേണംന്നുണ്ടെങ്കിൽ വേണം അങ്ങനത്തെ ഒരു ഇത്
അങ്ങനെ ആവുമ്പോൾ സുഖമാണ് നമ്മൾക്ക്
ആഹ് നമ്മുടെ അനുസരിച്ച്അരിച്ച് മാറ്റാൻ പറ്റൂല ആഹ് ഒരു ഇതുണ്ട് അതുപോലെ തന്നെയാണ് ഫുഡിന്റെ കാര്യം എനിക്കിപ്പോ ഫുഡ് വേണ്ടാന്നുണ്ടെങ്കില് ഇനി ഇന്ന് തല കു ന്നാലും ഞാൻ കഴിക്കൂല്ല വേണം എന്നുണ്ടോ ഞാൻ അതിനി എന്തോ ആണെങ്കിലും കഴിച്ചിട്ട്
കിട കിടന്നോളും അല്ലേ ആഹ് അതൊണ്ട് സുഖമാണ് നമ്മക്ക് നമ്മളെ ഇഷ്ടത്തിന് അങ്ങനെ നിക്കാലോ അതെ ഫുഡ് വേണംന്ന് തോന്നിയാ
പിന്നെ ഇന്നത് തന്നെ വേണം ഇന്നതന്നെ കഴിക്കൂ അങ്ങനൊന്നുല്ല പിന്നെ എന്റെ വീട്ടില് പിന്നെ അങ്ങനെ ഓവറായിട്ട് അങ്ങനെ പുറത്ത് ഫുഡൊന്നും അങ്ങനെ മേടിച്ച് കഴിക്കലൊന്നും ഇല്ലായിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേ ശേഷമാണ് എനിക്ക് അഹങ്കാരമായത്
അയ് ശരി ഇത് കഴിഞ്ഞപ്പള സുയ്പാക്ക്യെ ആഹ്
ഹസ്ബന്ഡ് പുറത്ത് കൊണ്ടുപോയാല് എന്റെ അടുത്ത് ഹസ്ബൻഡ് ചോദിക്കും നിന നീ എന്ത മനുഷ്യനൊന്നുമല്ലേ ഞാൻ പുറത്തു പോയാ ഒൺലി ദോശ ഇക്ക പറയണെ എങ്കി പിന്നെ വീ വീട്ടില് കുറേ മാവ് കലക്കി വച്ചിട്ട് നിങ്ങക്ക് അവിടുന്ന് അങ്ങ് ചുട്ട് അങ്ങ് തിന്നൂടേന്ന് ചോദിക്കും എവിടെ പോലും ഇനി ഏത് ഹോട്ടലി പോയാലും എവിടെ പോയാലും ഞാൻ ദോശ ണ്ടോനോയിക്കുന്നെ ഇക്ക പറയണെ നിനക്കെന്താ ഈ ദോശയിലെങ്ങാനും ആരേലും കൂടോത്രം തന്നൂന്ന് എന്താന്നറിയത്തില്ല എനിക്ക് ഇപ്പ തിരി ഇങ്ങനെയുള്ള സാനമൊന്നും എനിക്ക് ഇഷ്ടവേ അല്ല ചെന്നേന് പക്ഷേ ആ രേലും കഴിക്കുന്ന കണ്ടാ പോലും എനിക്ക് കൊതി തോന്നൂല്ല ഇക്ക ചോയിക്കും എനിക്ക് ചെല സമയത്ത് തോന്നും നീ മനുഷ്യനാ കാര്യം പൊറത്തോട്ട് എന്റെ ഹസ്ബന്റിന്റെ കൂടെ എന്റെ ഹസ് ഹസ്ബന്റ് പറയുന്നെ നിന്നെ കൊണ്ടുപോയാ എനിക്കു കൂടെ നാണക്കേടാ നീ എന്നെ എന്നെ കൂടെ നാണം കെടു
ഞാൻ അവിടെ ചെന്നാലും വീട്ടിലെ ഫുഡാ അവിടെ ചെന്നിട്ടും കഴിക്കുന്നെ ആഹ് പൊറത്ത് ചെന്നാലും വീട്ടിലെ ഫുഡിന്റെ ഇതാ ഞാൻ ചോയിക്കുന്നെ അവിടെ ചെന്നിട്ട് ചപ്പാത്തി ഉണ്ടോ ഇടിയപ്പം ഉണ്ടോ അപ്പൊ ഇക്ക പറയണെ ഞാൻ കുറെ മാവ് വാങ്ങി തരാം നീ വീട്ടില് ഇരുന്ന് ഉണ്ടാക്കി നീ അങ്ങ് കഴിച്ചോ ഞാൻ പോയി ഒ
പൊറത്ത് പൊറത്ത് പോവുമ്പോ വീട്ടില് കിട്ടാത്തതല്ലേ കഴിക്കാൻ നോക്കാ അതാ
ആഹ് പക്ഷെ എന്റെ കാര്യത്തില് നേരെ തിരിച്ചാ ഈ രണ്ട് വർഷ ത്തിനെടയ്ക്ക് ഞാൻ എത്ര ദോശ തിന്നെന്ന് ചോദിച്ചാ എനിക്ക് തന്നെ കണക്കില്ല ഒന്നെങ്കി മസാല ദോശ ഇല്ലെങ്കിൽ സാദാ ദോശ പക്ഷെ മാറ്റവും വന്നി ട്ടില്ല കാരണം എനിക്ക് ദോശയോടങ്ങ് ഒരു വല്ലാത്തൊരു പണ്ടെ അങ്ങനെയാ അഡിക്റ്റാ പിന്നൊരു കാര്യമുണ്ട് ദോശ കഴിച്ചാല് പെട്ടെന്ന് എനിക്ക് വണ്ണവും വെക്കും എന്നാലും ഞാനത് കഴിക്കാതിരി ക്കൂല തൂക്കിയാ പക്ഷെ ഓവറ് തടിയൊന്നും വെക്കൂല്ല ഞാനെന്റെ ഹസ്ബന്റിനോട് ഇങ്ങനെ ചോദിക്കും തടിയുണ്ടോ അപ്പ എന്റെ അടുത്ത് നല്ല തടിയുണ്ട് ഞാൻ പറയും പിന്നെ ചുമ്മാ കള്ളം പറയല്ലേ
ഹഹഹ അവര് ഇന്ന് ഇങ്ങളെ ആഹ് സമാധാനിപ്പിച്ചും ആഹ് അതെ അത് അപ്പൊ അപ്പോൾ കൊറച്ച് കഴിച്ചോളൂന്ന് കരുതിങ്ങാണ്ട് പറയയ്ക്കാരം ദോശ നിർ ത്തിക്കോട്ടെ കരുതികാണ്ടെ എന്നാലേലും ദോശ നിക്കും
അവള് നിർത്താൻ പോന്നില്ലാന്ന്
അവള് ട്രിക് ഒക്കെ പഠിച്ചു വെച്ചു
ആഹ് അതെ മക്കളൊന്നും ഇല്ല
ഇല്ലെ ഏഹ് ഇപ്പ കല്യാണം കഴിഞ്ഞിട്ടൊള്ളൂ അത് ശരി പഠിക്കാൻ പോയിരുന്നോ
ഇല്ല ഇല്ല പഠിക്കാൻ പോയിട്ടൊന്നുംല്ല എനിക്ക് കൊഴപ്പൊ മൊന്നുമില്ലാതിരുന്ന താ കല്യാണം കഴിഞ്ഞപ്പഴത്തേക്കും ഇല്ലാത്ത കൊഴപ്പങ്ങളൊക്കെ വന്ന്
ഓഹ് അസുഖങ്ങള് ഉണ്ടായോ
ആഹ് പി സി ഓ ഡി ഉണ്ട് അങ്ങനെ കൊഴപ്പൊളള പി സി ഓ ഡി യൊന്നും അല്ല കൊഴ ഇപ്പൊ ഒള്ള ഫൂ ഞാൻ എനിക്ക് കല്യാണത്തിന് മുമ്പേന്ന് പറഞ്ഞാല് പൊറത്തു പോയി ശീലോ അല്ലെങ്കില് പൊറത്തെ ഫുഡ്ഡു ഒന്നും കഴിച്ച് ശീലം ഇല്ല, ഓൺലി വീട്ടിത്തെ ഫുഡ്ഡന്നാണ് കഴിക്കുന്നെ, ഉമ്മ അങ്ങനെ പലഹാരോ അങ്ങനൊന്നും വാങ്ങിച്ച് തരലൊന്നും ഇല്ലായിരുന്നു കല്യാണത്തിന് മുമ്പ് വരെ കറക് ഡേറ്റാവും എല്ലാം കറക്റ്റൊക്കെ തന്നെ ആയിരുന്നു, പിന്നെ കല്യാണം കഴിഞ്ഞപ്പഴത്തേക്കും എല്ലാ ഓഡറും തെറ്റി ആറു മാസം വരെ കറക് റ്റ് ഡേറ്റു എല്ലാം ആവു ആയിരുന്നു ഒന്നാംതി ഒന്നാംതി ജനുവരി ജനുവരി ഒന്നാവും ഫെബ്രുവരി ഒന്നാവും കറക്റ്റിനാവ്വു ആയിരുന്നു. പിന്നെ ആറു മാസം കഴിഞ്ഞപ്പഴത്തേക്കും ആ ആറുമാസായപ്പ കഴിഞ്ഞ പ്പഴത്തേക്കും പിന്നെ പിന്നെ പിന്നെ ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാനൊക്കെ തൊടങ്ങി. തോന്നുമ്പം വരലും തോന്നുമ്പം പോവലൊക്കെ ആയി. അപ്പൊ പിന്നെ ഞാനും വിചാരിചാകുന്ന്. ഇഷ്ടള്ളത് പോലെ എവിടാന്ന് വെച്ചാ പോക്കോട്ടെ, ഇപ്പ തന്നെ എനിക്ക് ഈ മുഹറത്തിൽ ഞാൻ പത്തു നോമ്പ് നേർച്ചയാക്കിട്ടൊക്കെ പിടിക്കാന് ആ അപ്പഴത്തേക്കിനാണെ ചൊമ കേറിയങ്ങു വന്നു, ചൊമ കൊറഞ്ഞ അപ്പഴത്തേക്കും പിന്നെ അങ്ങ് മെൻസസുവായി ആ ലാസ്റ്റത്തേ നല്ല നോമ്പ് രണ്ടെണ്ണം പിടിക്കാൻ പറ്റിയില്ല. ആ തോങ്ങിയിട്ടില്ല അപ്പൊ ഭാഗ്യംന്ന് പറഞ്ഞ ഞാൻ അടുത്തു കൂടെ പോയിട്ടില്ലെന്റെ
അല്ല ണ്ടാവുമ്പോ അല്ലാഹു കാണാതിരിക്കൂലല്ലോ.
പക്ഷെ ഞാനത് ഇങ്ങനൊരു വീഡിയോ കണ്ടായിരുന്നു ഇങ്ങനെ മെൻസസാവുമ്പോ എല്ലാരും പറയും ഞാൻ മോശവായതൊണ്ടാ എനിക്കിങ്ങനെ നല്ല നോമ്പൊന്നും പി അപ്പം പക്ഷെ അങ്ങനെ ഇല്ലാന്നാ പറയുന്നത് അത് ഓരോരുത്ത നമ്മുടെ ശരീരത്ത് ഉണ്ടാവുന്ന സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് അത് ആരുടെ കുറ്റ് റ്റം കൊണ്ടോ അല്ലെങ്കിൽ മോശം കൊണ്ടോ വരുന്നതല്ല അത് അതിന്റെതായ ഒരു സമയത്ത നടക്കുന്നൊരു പ്രോസസ് അതിനെ നമ്മള് കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പരിതപിച്ചിട്ടോന്നും കാര്യല്ല.
ഏയ് അയില്ല.
പിന്നെ അതുപോലെന്നെ
എന്നാ വിളിക്ക, ടൈമ് ഔട്ടായി.